തൃവർസ് മ്മ്
ഇവ്ടെ കെടക്ക്ന്നെടി.
ന്റെ വയറ് വേദന കൊർഞ്ഞോ?
ആഹ് കൊറവ്ണ്ട്.
ഉം എന്ത്‌വാ? ആശ്പത്രി പോയല്ലോലെന്നീ.
ഇല്ല
വിളിച്ചോണ്ടിരി യെട്ടാ.
പോവാ രണ്ടോസ് ഇല്ലേ പോണം എന്ത്‌ എട്ക്ക്ന്ന് നി ടിവിയുടെ സൗണ്ടാണോ കേക്കുന്നെ.
ആടി ഞാന് ആഹാരം കഴിക്ക് വാ ഞാൻന്ന്. കുഞ്ഞുവായ്ട്ട് പോയ്ട്ട് വന്ന്.
അങ്ങന വാടി കൊണ്ട് പോയാ.
ആ ടി പോയ് ഞങ്ങളവ്ടെ ഇരുന്നിട്ട് വന്നു.
ആഹ്.
ഉം. അവൻ ഇന്നാണെങ്കി അവ്ടെ വച്ച് ഭയങ്കരായിട്ടങ്ങ് തുമ്മുന്ന്.
ആഹ്.
അവന് ചെറിയ പൊടി പോലും തട്ടാൻ പറ്റൂല്അവ്ട്ത്തെ കളിപ്പാട്ടം എടുത്ത് കളിച്ച്.
ആഹ് ആഹ്.
ങ്ങനെ കൊണ്ട് വന്ന് മരുന്നൊക്കെ കൊടുത്തിരുത്തിരിക്കു വാ.
ആഹ് അവരോട് പറ അപ്പ അങ്ങനവാടി വൃത്തിയായിട്ട് പൊടിയൊന്നും ഇല്ലതിലഇടാൻ
ആഹ് ഞാൻ പറഞ്ഞുത് പിന്നെ ചെറിയ പൊടി പിടിക്കത്തില്ല അത്പോലെ ഇന്നലെ. ഞങ്ങളൊരു സ്ഥലം വരെ പോയായ്ര്ന്ന്ടി.
ആഹ്.
ഒരു ഞങ്ങള്ടെ ഒരു. ചേട്ടന്റെ കൂട്ടുകാരൻ ഓപ്പറേഷൻ ചെയ്ത്ട്ക്കുന്നു കാണാൻ പോയി.
ആഹ് ആഹ്.
അവ്ട്ന്ന് കുറേ സ്നാക്സ് കഴിച്ച്. പിന്നെ പുറത്ത്ന്നുള്ള പൊരിപ്പൊന്നും കൊട്ക്കാൻ പറ്റത്തില്ലല്ലോ.
ആഹ്
അതും കൊ ഒത്തിരി കഴിച്ച് അപ്പ അതുംഒര് അലർജിയുടെത് ഉണ്ടല്ലോ.
ആഹ്.
ഉം പിന്നെ പിള്ളാര് പോയോ ടി സ്കൂള്. ഉം.
നാളെംമറ്റന്നാളും സുഖാണല്ലോ ഇപ്പവ് രാവിലെ എണീക്കണം എടി പോ പിള്ളാരേ വിടാൻ വേണ്ടിയേ. രണ്ട് പേരേം നോക്കിയെം ഒര്ക്കേം കുളിപ്പിക്കേംയൊക്കെ വേണ്ടേ.
യോ മേനകേടാല്ലേ.
ആഹ് അപ്പ ഇപ്പൊ നേരത്തെ എണീക്കണം അയ്നൊരു. ഞാൻ മൂന്നരക്കലാറം വെച്ച കെടക്കുന്നെ എന്നിട്ട് ആ സമയത്ത് എണീറ്റിട്ട്. പിന്നെ നല്ല പോലെ ഉറങ്ങത്തില്ല എങ്കിലും കെടക്കും എന്റെ ഒരു ഇതിന് വേണ്ടി. എന്നട്ട് പിന്നെ എന്നട്ടു എണീക്കുന്നെ അഞ്ചരൊക്കെ കഴിയുമ്പഴാ.
എടി അപ്പ ഞാൻഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ കൊടുത്ത് വിടുന്നെ രണ്ട്പേർക്കുംരണ്ട് രീതിയിലാണോ ഫുഡ്?
ആന്നെടി അവക്ക് രാവിലെത്തെ ഫുഡ് മതി അവന് ചോറ്. അല്ലെങ്കിൽ പിന്നെ രാവിലത്തത് മാത്രം ഒണ്ടാക്കി രണ്ടുപേരേം അപ്പ വീടാ പിന്നെ ന്നമക്ക് ചോ അത് ചെയ്താ മതി. ഇത്തിരി താമസിച്ച് എണീറ്റാലും മതി ഇതങ്ങനെ പറ്റത്തില്ല അവന് ചോറും വേണം. അവക്ക് രാവിലത്തതും വേണം അപ്പൊ രണ്ടായിട്ടുണ്ടാക്കും പിന്നെ ൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ത
രാവിലത്തെ എങ്ങുംങ്ങ്നെ കൊണ്ടു പോണ്ടല്ലേ.
അവന്ഷ് വേണോന്നില്ല അവന് കൂടുതലും ചോറായിപ്പോയിഷ്ടം.
ഓ
അവക്ക് ചോ ഇഷ്ടവല്ല
അപ്പൊ അവക്കെന്ത് കൊടുത്ത് വിടും നീ
അവ്ക്കപ്പവോ ദോശയോ ഇഡലിയോ അങ്ങനെയുള്ളതൊക്കെ അത് കാരണം ഈ ആ സ്കൂളൊള്ള ദിവസം ഞങ്ങൾ അത് ആട്ടാനിടും
ആഹ് ആഹ്
പുതിയുള്ള ദിവസങ്ങളിലൊക്കെ ചപ്പാത്തിയോ പൂരിയോ ഇടിയപ്പോ അങ്ങനെയൊക്കെ ചുടും ഉ ആകുമ്പോ രാവിലെ ആട്ടി വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എടുത്ത് ചുട്ട് കൊടുത്തു വിടാമല്ല പക്ഷെ ഇന്ന് ഞാൻ രണ്ടു പേർക്ക് ക്ക് രാവിലെത്തന്നാ കൊടുത്തു വിട്ടത് കാര്യന്നിചിരിന്താ ഒ ഒത്തിരീം താമസിച്ച് എണീറ്റ് വന്നപ്പോ ആറരങ്ങാണ്ടായി എണീറ്റ് വന്നപ്പോ ആ വന്ന സമയത്ത് ചോറൊക്കെ തിളപ്പിച്ചെടുത്ത് അമ്മയും ഉണ്ടായിരുന്നു പക്ഷെ തോരനും
നീ രാത്രി അരിഞ്ഞ് വെക്കണം അപ്പ തോരന്
അങ്ങനാരുന്നു ചെയ്യുന്നത് ഇന്നലെ ഞാൻ ചേട്ടന്റെ വീട്ടിൽ പോയി ചരവടങ്ങിയിരുന്നു പിന്നെ വന്നപ്പോ മടിയായിപ്പോയി അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ നേരത്തെ തന്നെ എല്ലായെടുത്ത് വെക്കും പച്ചക്കറി മേടിച്ചാൽ അന്ന് തന്നെ ചെലപ്പ ഈ സാമ്പാറിനൊക്കെ ഉള്ളത്
അങ്ങനെന്നെ അരിഞങ്ങ് വച്ചേക്കും ഫ്രഡ്ജിലോട്ട്.
മം
ഒരു പ്രാവശ്യത്തേക്കുള്ള എല്ലാ ഇങ്ങനെ അവിയലിനോ സാമ്പാറിനോക്കെ എടുത്ത് അരിഞ് വച്ചിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്ക തൊള് അപ്പൊ ഒരു ദിവസ സാമ്പാറും വെച്ച് കിട്ടിയ സവി അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി കണക്കാക്കി വെക്കുവാരുന്നു ഇതിപ്പോ പിന്നെ ഇന്നലെ മടിച്ചത് കാരണം ചെയ്തത
മം അപ്പൊ മോക്ക് പിന്നെ ഈ രാവിലത്തതും ഉച്ചലത്തതും പിന്നെ എന്ത് കൊടുത്തു വിടണം
രണ്ട് പ്രാവശ്യത്തെ സ്നാക്സ് കൊടുത്തു വിടണം ഒരെ എണ്ണത്തില് എന്തുവാ ഇന്ന് ഇന്ന് ആ മറ്റേ പിസ്തയും
മം
ബദാമോ അല്ലോ അതൊന്നുന്നു കൊടുത്ത വിട്ടത് ആ കഴിക്കത്തില്ല ഇപ്പ അത് ര അതൊന്നും മറ്റേത് ഇച്ചിരി അൻ പിസ്തയായിരുന്നു ഇഷ്ടം അപ്പൊ അത് നമ്മൾ കൊടുത്ത് ത്തുവിട്ടാ കഴിക്കുവായിരുന്നു പക്ഷെ ഇപ്പ എല്ലാ ദിവസവും തിരിച്ചോണ്ടരും ഇപ്പ ഇഷ്ടം അണ്ടിപ്പരി ഇപ്പ അത് നമ്മുടെ വെള്ളയല്ല മറ്റേ ചുട്ടെടുത്തോണ്ട് അങ്ങനെ വരത്തില്ലല്ല തൊലിയോടെ അല്ല തൊലിയോടെ ഉള്ളത് തൊലികളെ സൂപ്പ് സൂപ്പർ ടേസ്റ്റാ അത് ഇപ്പൊ ബിനു ചേട്ടൻ കൊണ്ടുവ അൽ അതല്ല നമ്മൾ ഇവിടെന്ന് മേടിക്കുന്നതല്ല സാധനം ചേട്ടൻ ബിനു ചേട്ടനി ഇപ്പം ആഹ് ആഹ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ കൊണ്ടുവന്നതായിരുന്നടി അതിങ്ങനെ നമ്മള് കൈകൊണ്ട് ഇങ്ങനെ ചേരണ്ടുമ്പോ നമ്മടെ പാ ഇതിന്റെ തൊലിയെളകിപോവത്തില്ലേ നമ്മള് കപ്പലണ്ടിയൊക്കെ ചേരണ്ട് അതുപോലെ ഇങ്ങനെ ആക്കുമ്പോ തന്നെ അതിന്റെ തൊലി എന്നിട്ട് എന്ത് ടേസ്റ്റാ അത് തിന്നാൻ
ആന്നു ആല്ലേ എനിക്ക് പക്ഷെ ഞാൻ നാളെ ഇവിടെ ഒന്ന് കടയിൽ വാങ്ങിട്ട് എനിക്ക് ഇഷ് ഇഷ്ടപ്പെട്ടില്ലേടി
അതൊരു കറ പോലെയൊക്കെ തോന്നത്തില്ലേ നമുക്ക് ആ ഇത് അങ്ങനെല്ലടി ചുട്ട്എടുത്തത്പോലെ ഇരിക്കും അതിന്റെ അകത്ത്ചു നല്ലപോലെ അത് മൂ മുരിഞ്ഞിരിക്കും നല്ല ടേസ്റ്റ് ക്കയായിരുന്നു അപ്പൊ ഇപ്പ അയാൾക്ക് ഈ പ്രാവശ്യം വന്നപ്പോ രണ്ടും കൊണ്ടു വന്നു വെള്ളയും കൊണ്ടുവന്നു ഇതും കൊണ്ട വന്നു
ഉം
അപ്പൊ ഇവക്ക് വെള്ള ആദ്യം കഴിച്ച തീ അപ്പൊ തൊലിയൊക്കെയൊള്ള നമുക്ക് പാടുള്ളൊക്കെ വെക്കുവെല്ലാം പക്ഷേ ഇവള് വെള്ള പിന്നെ കഴി ചില്ല ഞാനാ കഴിച്ചമോത്തം അത് കഴിഞ്ഞപ്പഴേക്ക് ഈ തൊലി ഉള്ളത് വേണം ഇപ്പെ അണ്ടി പരിപ്പ് മതി
ഇപ്പെ ഇടെ ഇവടെ എന്തെ ഇവന് പിസ്റ്റ ആയിരുന്നു ഇഷ്ടം പിസ്തയാ ഭയങ്കര ഇഷ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നാലെണ്ണം അല്ലാതെ അതിൽ കൂടുതൽ കൊടുക്കരുതല്ലോ ഒരു ദിവസം ദഹി
ആഹ് ദഹിക്കാൻ പാടാ അതൊക്കെ
അപ്പം ഇപ്പം ഇരു ഒരു ഇപ്പ രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് ബെദാം ചോദിക്കുന്നുണ്ട് അണ്ടി പരിപ്പ് കഴികത്തില്ലെടി
ആഹല്ല ഇവിടെ ബദാം അവള് തൊടത്തതേയില്ല
ഇപ്പം ഭേതാ കറുത്ത മുന്തിരി തിന്നും
ആഹ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ബദാമും എല്ലാം കൂടി ഇതുപോലെ എല്ലാരും എന്നെ പള്ള് പറഞ്ഞ് എടുത്ത് അടിച്ചെടി പാലും, ഏത്തക്കയും, ബദാമും, അണ്ടിപ്പരിപ്പും, പിസ് എല്ലാം കൂടിട്ടെ അപ്പൊ ഇവക്കും കൊടുക്കാൻ ഞാനും കുടിക്കാന്നുള്ള രീതി ക്കാ എന്നിട്ടൊണ്ടല്ലേ അവള് കുടിച്ചില്ല
നീ അടിച്ചു കുടിക്കണം നിന്റെ ശരീരം നന്നാവട്ട്
അതാ പറഞ്ഞ് ഞാന് അപ്പൊ അങ്ങനെ തന്നെ അപ്പൊ ഇവൊക്കെള്ള ചെയ്യുന്ന കൂട്ടത്തില് അല്ലാതെ നമ്മള് വിചാരിച്ച ഒറ്റക്ക് ചെയ്യാൻ നിന്നാ ചെ ചെയ്യത്തില്ലല്ലോ എന്നി ഇവള് കുടിക്കുവെങ്കിൽ അങ്ങനെ ചെയ്യായെന്ന് പറഞ്ഞ് ചെയ്തപ്പോ അവള് കുടിക്കുന്നില്ല ഞാനൊരു ദിവസം കൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തി
അങ്ങനെ നിർത്തരുത് നീ നീ കുടിക്കണം കാര്യ അപ്പൊ നിന്നൊക്ക് ഇച്ചിരി എങ്കിലെ ഒരു ശരീരം വെയ്ക്കുകയോ നീ അങ്ങ് ഒരു മാതിരി ഒണങ്ങി ഇരിക്കുവല്ലേ കാർത്തിവായിട്ട് അടിച്ച് കുടിക്കണം
ഡീ അവന് വണ്ണംയില്ലെടി അവന് ഇനിയും വണ്ണം വെച്ചാ കൊള്ളത്തില്ലെടി
അത്ര ആയുഷ് ചെറിയ കുഞ്ഞിനൊക്കെ
അവന് ശരീരം ഓണ്ടെഡി അത്യാവശ്യം അത് കാരണം എനിക്ക് ബുദ്ധിമുട്ട അത് കാരണം എന്നാ ഞാൻ പിന്നെ അടിക്കാഞ്ഞേ അല്ലെങ്കി ഞാൻ അടിച്ചേനേ ഇതിപ്പ അടിക്കുമ്പോ ഇവന് കൊടുക്കാതിരി ക്കാൻ പറ്റത്തില്ലോ നമ്മള് ചെയ്യുമ്പം അപ്പൊ ആകെ ഒരു വിഷമം ഇനി ഇവർ ഇല്ലാത്ത സമയം നോക്കി അല്ലെങ്കിൽ അടിച്ചു കുടിക്കണം
നീ അങ്ങ് ഒരു മാതിരിയായിരിക്കുവല്ലേ
ആഹ്
എടക്ക് ഇച്ചിരി നന്നായി
ആഹ് എടക്കൊന്ന് നന്നായതായിരുന്നു വീണ്ടും പോയി
ആഹ് തൈറോയ്ഡ് നി ചെക്ക് ചെയ്തോ
തൈറോയ്ഡ് ചെയ്തായിരുന്നടി ഈ വിൻഷേട്ടൻ ഇപ്പോ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോ പോയി അമ്മയുവായിട്ട് പോയി ചെയ്തായിരുന്നു അ ഇപ്പൊ കൊഴപ്പമില്ലെന്നാ പറഞ്ഞു പക്ഷെ ഇനി എന്തുവാന്ന് അറിയത്തില്ല ഒന്നൂടൊന്നും ടെസ്റ്റ് ചെയ്യണം മൂന്ന് മാസം കഴിയുമ്പഴ് ത്തേക്കും ചെയ്യാന്നും പറഞ്ഞ് ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞ്
ഉം എല്ലാം ഒന്നു ചെയ്യ് കാര്യം നമ്മള് നമ്മടെ ശരീരം കൂടെ നോക്കണ്ടേ
ഉം പിന്നെ
പിന്ന ഞാൻ കഴിച്ചോണ്ടിരിക്കയാണ്. ഇവിടെ ചൂടക്കറി, ചൂട വറുത്തത്
ആഹ്
അവിടെയൊ ടീ
ഞങ്ങക്ക് എന്തുവാ
അവിടെ എന്തുവായിരുന്നു കറി? വെലക്ക് വാങ്ങിയോ
ഇല്ലടി ദിപുചേട്ന്റെ വള്ളത്തിലുണ്ടായിരുന്നു
ഓഹ് ഓഹ് അത് മറ്റേല്ല കപ്പലിന്റെ അടുത്തൊക്കെ പോകുന്ന വള്ളത്തിലാണോ പോകുന്ന്
ചെറിയ വള്ളത്തിലെ ചെ അ കപ്പലത്തിന്റെടുത്ത് പോവുന്ന അല്ലടി ഇത് ചേട്ടനൊരു വള്ള ഒണ്ടെടി അയെന്തോ ചെറിയ വള്ള എങ്ങാണ്ടാ വെ ചേട്ടനൊന്നും പോവത്തില്ല ചേട്ടനും വേറൊരാക്കും കൂടെ ഷേർലെങ്ങാണ്ടുള്ളതാ അത്
വേറെ പൊറത്ത്ന്ന് ആൾക്കാരല്ലേ അയ്ല് കേ
ആഹ് ആഹ്
ഓഹ് ഓഹ്. ആ വള്ളം ഞങ്ങള് ഇന്നലെ കണ്ട് അമ്പലത്തിന്റെ എടുത്താ കെടെക്കുന്ന
അല്ലന്ന് തോന്ന്ണെടി അത് വേറെ എവിടെയാ കെടക്കുന്നത് ആ ഇനി ഇവടെ വന്നോന്ന് എനിക്കറിയത്തില്ല.
കാര്യം വീട്ടിലച്ഛനെ വണ്ടി പഠിപ്പിക്ക്ന്ന്
ആഹ്
അപ്പം ഞങ്ങള് അമ്പലത്തിന്റെ വരിസരത്ത് പോയി നിക്ക്യാ. അവിടെട്ടാടി വണ്ടി ഓടിക്കുന്ന്
ആഹ് അ
അപ്പാ ഈ വള്ളം അവ്ടെ കിടക്ക്ന്ന് അപ്പം ഈ വള്ളത്ത്ന്ന് പൊറത്ത്ന്ന് പോവുന്ന ആൾക്കാരില്ലേ കൊളച്ചെയൊ?
ആഹ് ആഹ് ആഹ്
ഉം അവരവ്ടെ ഇരിക്കുന്ന് അപ്പ അവ്ടെ ഒരു മാമൻ നീട്ടുന്ന മാമനുണ്ട് അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെ പോവ്ന്ന വള്ളവാ ഇത് കപ്പലൊക്കെ കെടക്ക്ന്നട്ത്ത് പോവും ഇവര് ചൂ രപ്പണിക്കും അയിലപ്പണിക്കൊക്കെ പോവത്തുള്ള്
ആഹ് അതാടി രണ്ട് ചൂര ഇണ്ടായിര്ന്ന് അച്ചാറിട്ട് കൊടുത്തുവിടാൻ വേണ്ടിയായിരുന്ന്. അതി വിളി ച്ചെങ്ങാണ്ട് ചേട്ടനോട് പറഞ്ഞ് അപ്പൊ അങ്ങനെ എടുത്തോണ്ട് വന്നയാ. അപ്പ ഞാനിന്ന്‌ അതങ്ങ് അച്ചാറിട്ടില്ല അതങ്ങ് വെട്ടി ഞാൻ വെട്ടിയിട്ട് തലയെട്ത്ത് തലയും മുള്ള് ഒക്കെ നമ്മളെടുക്കല്ലോ അപ്പ അതെടുത്തോണ്ട് കറിയ്ക്ക് കറി വെച്ച്. പിന്നെ ചൂടകറി തേങ്ങ അരച്ച് വെച്ചെ ഇന്നലത്തെ ഉണ്ടായിരുന്ന്. പിന്നെ തോരനും മീൻ വറ്ത് കൊ ഇത് തന്നെ ചൂട വറുത്തതൊക്കെയാക്കി. പിന്നെ വേറൊരു മീനും കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ കൊണ്ടു വന്നേ ന്റകത്ത് എന്തുവാ ഒര് ചുമപ്പ് കളറ് ഉണ്ണിമേരി അല്ല ഉണ്ണിമേരി ആഹ് ചുമന്ന നമ്മുടെ കിളിമീനല്ലാത്ത വേറൊരെണ്ണം
ത്ത വേറൊര് മി
ആഹ്. ചുമപ് ആ മീന് ഉണ്ടായിരുന്ന് അപ്പൊ അത് ഞാൻ പിന്നെ അതും വർത്ത് അത് പിള്ളേർ ക്ക് വേണ്ടി വറത്ത് ചൂടയൊക്കെ വറത്ത് വെച്ച് അപ്പ ഞങ്ങളിച്ചിരി ഇതിലേക്കൂടെ ചീനി വന്ന്. അപ്പെ എനിയ്ക്ക് ഈ ചൂരത്തല കണ്ടപ്പം ചീനിം വേണം
ഡീ നീ കൊതപ്പിക്കാൻ വിളിച്ചയാണോ എന്നെ
ആഹാ ഹങ്ങനെ ചീനി മേടിച്ച്. ഞാന് ഇപ്പൊ കഴിച്ചിട്ട് കേറി കെടന്നെ ഒള്ളെടി കറക്റ്റ് സമയത്ത് അവടന്നും വിളി വന്നിങ്ങോട്ട് അപ്പൊ ഞാൻ കാണിച്ച് കൊടുത്ത് അപ്പ കൊള്ളാം എന്റെ മീന്റത എന്റെ മീന്റെ തലേ ന്ന്
ഞാമ്പറഞ്ഞ് എന്റെ മീന്റെ തലയാ കൊള്ളാവല്ലോ എന്നാലും ഞാമ്പറ പിന്നെ ഇങ്ങളതലയെന്തെടു കൊ അച്ചാർ ടാ പറ്റത്തില്ലല്ലാ
ലിപ്പാര് കൊണ്ടോവും അടുത്താ ആൾ ആൾക്കാര്ണ്ടോ
അട് ഇപ്പൊ പോന്നെടി ഇവ്ടെ ഇവിടെ അടുത്ത്ന്നൊരാള് പൊന്ന്ണ്ട് റൂമിലുള്ള ആള് തന്നെ
ഓ ഓ അപ്പ കാര്യവായി
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി മേടിച്ച് വെച്ചിരിക്കുന്നു ഇനി അതിലിന്ന് ഒരിലോ വെള് തുള്ളിണ്ട് അത് എപ്പൊ പൊളിച്ചെടുക്കുംന്ന് അറിയത്തില്ല
അപ്പോത്തിരി വെളുത്തുള്ളി വേണോടി
അച്ചാ അല്ലെടി വെളു ത്തുള്ളി അച്ചാറിടാൻ വെളുത്തുള്ളി അച്ചാർ എട എടക്ക ടക്ക് ഇങ്ങന ഇരിക്കും മ്പോരോന്ന് തോന്നും അപ്പ ഇങ്ങനെ വിളിച്ച് പറയും അറിയത്തില്ലല്ലോ നമ്മൾ ചെയ്യുന്നേന്റെ പാട്
അത് ഇനി നാട്ടി വരുമ്പോ നീ ചെയ്യിക്കണം
ഇതിനൊന്നും നിക്കത്തില്ല മീൻ വെട്ടാനും കഴുകാനും കക്കാലു അതിനൊക്കെ നിക്കും അല്ലാ ആഹ് ഇത് ചെയ്യുന്നതിനുള്ള ആൾ ഇവിടെന്ന് മുങ്ങും കഴിഞ്ഞ പ്രാവശ്യം ഞാ വഴക്കിട്ട് എനിക്കരു പൊടി വയ്യാരുന്നു വയറു വേദന എടു ആ സമയത്ത് ഇതുപോലെ നിന്ന് പഷെ ഇതെല്ലാം കക്കയൊക്കെ വേവിച്ച് പുഴുങ്ങി എല്ലാം തന്ന്ട്ടാ പോയത് ഞാ പറഞ്ഞു ഞാൻ എനിക്ക് ഇത്രയും വയ്യാന്ന് പറഞ്ഞിട്ട് നിക്കാതെ പോയില്ല അങ്ങനെ രണ്ടും കൂടെ കെറിയിച്ചാ പിന്നെ കൊല്ലത്തൊക്കെ പോയത്
ഓ
ആഹ് പിന്നെ
വിടീം പിന്നെ
ആഹ്
ഇതിന്റെ പാടൊന്ന് അറിയിച്ചു കൊടുക്ക അ ക്കഷ്ടംമല്ല നാട്ടിലെങ്ക കട
ഇപ്പ എന്തായാലും വെളുത്തുള്ളി ഇനി പൊളിക്കണേടി നാളെ തൊട്ടപ്പേ അയാൾ പോന്ന ദിവസം കറക്റ്റ് ആ അറിഞ്ഞിട്ട് വേണം അച്ചാറിണ്ടാൻ അല്ലെങ്കി പിന്നെ പറ്റത്തില്ലല്ല നമ്മളൾ ഒത്തിരി നേരത്തെ പൊളിച്ച് പൊളിച്ച് വ വെച്ചോണ്ടിരുന്നാലും കൊള്ളാതാവു
തുള്ളിടാൻ
ഞാ യൂട്യൂബി നോക്കിയേടി അത് നോക്കിടാന്ന് വിചരിച്ചു. അല്ലാതെ ഇതൊന്നു അ റിഞ്ഞോണ്ട് ചെയ്യുന്നല്ല എല്ലാം ഞാന ങ്ങനെയാ ചെയ്യുന്ന്
മ് മ്
മഴയുണ്ട ആഹ് ശരി യടി